ഹലോ
ഹലോ?
ഹലോ, ആഹ ഹലോ കേക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ടല്ലോ.
ആഹ മഴയൊക്കെ ഉണ്ട അവിടെ ഇപ്പോൾ.
ആ മഴ
ആഹ മഴയൊക്കെ ഉണ്ട് കൊഴപ്പൊന്നുമല്ല നല്ല മഴയാണല്ല. ആഹ ഇവിടെ ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. എന്തോ മഴയായിരുന്നു വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിക്കുള്ള മഴയായിരുന്നു.
ഇനി ഇപ്പൊ കാലവർഷമാണല്ലോ, ജൂൺ ജൂലൈ മഴയാണല്ലോ.
ല്ലപ്പ നല്ല പണി ഇണ്ട്. ആണോ ഇവിടെ കാറ്റൊന്നുമല്ല. ഉ ആഹ എന്നാൽ എക്കാലത്തെയും കാലവർഷം ഈ ജൂൺ ജൂലൈ മാസമൊക്കെ ഭയങ്കര മഴ പെയ്യുന്ന സമയമ അല്ലെ! എക്കാലത്തെയ പോലെ ഇപ്രാവശ്യം അത്ര വലിയ മഴയില്ലെങ്കിലും പെയ്യുവാണെങ്കിൽ അതിൽ വൃത്തിയാട്ട പട്ടം വഴിയട്ട അത് പരിയത്തുണ്ട്.
ആഹ ശെരിയാ. ഇപ്പം മഴ മഴക്ക് തോന്നിയ സമയത്താണല്ലോ വെയ്യ െ ചിലപ്പോ വേനൽ കാലത്താണെങ്കിലും മഴ പെയ്യും.
ആഹ അതാ.
മഴ പെയ്യുന്ന നല്ലതൊക്കെ തന്നെയാ. ചില സമയത്ത് മഴ മെനക്കേടു ആകുവാ, തുണി ഉണങ്ങാനും പറ്റ യാത്ര പോകാനും പറ്റത്തില്ല അങ്ങനെയുള്ളദ്
ു ആ അതൊരു ശരിയാ സത്യം പറഞ്ഞ മഴയെക്കാൾ എന്തുകൊണ്ടും നല്ലത് വെയില് തന്നെ, നമുക്ക് വെയിലാണെങ്കിൽ ഒരു കുട പിടിച്ചുക കൊണ്ട് നമുക്ക് പോവാ അ വേഗ ഒും ചളിയ. പറ്റത്തില്ല ഈ മഴയാണെങ്കിൽ നമുക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് എവിടെ ഇങ്ങനെ പോകുമ്പളും വ വെയ്യുന്ന പറയാ നമ്മൾ മടിച്ചു അവിടെന്ന്െ ഇരിക്കുവയാണ്. ഇങ്ങറങ്ങി പോവാത്തതുംല് പിന്ന വരുമ്പോണ്ട്
ഇതാണ്. ആഹ അ അങ്ങെ അവിടെയൊക്കെ തകർത്ത് മഴ പെയ്യുന്നുണ്ടോ, എല്ലാ സ്ഥലങ്ങളിലും മഴ പെയ്യുന്നുോ ആ ഇവിടെ അങ്ങനല്ല ഇന്നപ്പോ നല്ല ഇന്നിപ്പോ നല്ല കാലാവസ്ഥയാണ്.
മഴ പെയ്യുമ്പോ എല്ലായിടും കൃഷിയും കാര്യങ്ങളും എല്ലാം പോവമായിരുന്നല്ലോ. അങ്ങനെൊരു നാശനഷ്ടങ്ങൾ വരുന്നുണ്ടല്ലോ അത്തെ വെള്ളം കേയറിയ ചെടികളൊക്കെ ചീഞ്ഞ് പോകുന്ന അങ്ങനെയൊക്കെയുള്ളള്ള അവസ്ഥകളാണല്ലോ മഴ പെയ്യുമ്പോ.
ആഹ അവിടെങ്ങനെ കൃഷി ഒക്കെ ഉണ്ടോ
ആഹ് മി വീട്ടിൽ അത്യാവശ്യം കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു ദിവസം നമ്മുടെ വീട്ട വീട്ടുമുറ്റത്ത് പച്ചക്കറികൾ അതൊക്കെ വയ്ക്കും മഴ പെയ്യുമ്പോൾ മിക്കവാറും ഒഴിഞ്ഞ് കിടക്കും ഇല്ലെങ്കിൽ ചിലതും ഇങ്ങനെ നിരന്തര മഴയാകുമ്പോഴത്തേക്ക് ചീഞ്ഞു പോകും തണ്ടൊക്കെ അങ്ങ് ചീഞ്ഞ് പോകും മഴ വന്ന അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഇവിടെ വലുതായിട്ട് വെള്ളം നിൽക്കുന്ന ഏരിയകളൊന്നും അല്ല എങ്കിൽ തന്നെ മഴ പെയ്യുമ്പം ചില പണി കിട്ടും
ആഹ് ആഹ് നമ്മക്ക് ശരിക്കും വെള്ളം ഒന്നും നമുക്ക് ഒഴിക്കണ്ട
അല്ല മഴ കിട്ടുവല്ലോ അങ്ങനെ കുറെ ഗുണവും ഉണ്ട് പിന്നെ പിള്ളോരെയൊക്കെ കൊണ്ട് സ്കൂളിൽ പോകുമ്പോഴാണ് ബുദ്ധിമുട്ട് മഴ മഴയത്തൊക്കെ പോകുമ്പോഴേ ജോലിക്ക് പോകുന്നവരും ഈ കൊച്ചുങ്ങളെ ഒക്കെയ ബുദ്ധിമുട്ട് റേയിൻകോട്ടൊക്കെ ഇട്ട് കൊടയൊക്കെ പിടിച്ചു പോവണ്ടേ സ്കൂള് തുറക്കുന്ന സമയത്താണല്ലോ മഴ എപ്പോഴും പെയ്യുന്ന
പിന്നല്ലാതെ
ആഹ് ഒരു ബുദ്ധിമുട്ടുണ്ട് മഴ വരുമ്പോ പക്ഷേ മഴ ഇഷ്ട വാ നമ്മൾ വീട്ടിലൊക്കെ നിക്കുമ്പോ മഴയത്ത് മഴയൊക്കെ കണ്ട് തണുത്തു ആഹ് തണുത്ത അന്തരീക്ഷം ചൂടി പുതച്ച് കിടക്കാൻ ഭയങ്കര ഇഷ്ടാ
ആഹ് എനിക്ക് പക്ഷേ നേരെ തിരിച്ചായിരുന്നു
ആഹ് ഇഷ്ടമല്ലേ കിടന്ന് ഉറങ്ങുന്ന
ഉറങ്ങുന്നേ ഇഷ്ടമാ പക്ഷേ മഴയൊന്ന് രണ്ടു ദിവസം അടുപ്പിച്ച് പെയ്യുവാണെങ്കിൽ പിന്നെ എനിക്ക് തണുപ്പ് കൊണ്ട് വിറയ്ക്കും ഞാൻ രണ്ടു ദിവസത്തെ മഴ മതി അപ്പോഴത്തേക്ക് എന്റെ ശരീരം അത് പിടിക്കില്ല പിന്നെ മഴയായിട്ട് പിടിക്കത്തില്ല വെയിലാണെങ്കിൽ ചൂട് രണ്ടു ദിവസം കൂടുതല് എനിക്ക് പിടിക്കാനും പറ്റത്തില്ല എന്തോന്ന് അറിയത്തില്ല അതൊന്നും രണ്ടു ദിവസത്തിൽ കൂടുതൽ എനിക്ക് പിടിക്കത്തില്ല
ആഹ് പക്ഷേ എനിക്ക് മഴ ഭയങ്കര ഇഷ്ടൊക്കെ തന്നെ ചില സാഹചര്യങ്ങളിൽ മഴ ഒന്ന് നിന്നായിരുന്നെങ്കിൽ എന്ന് തോന്നു എന്നേ ഉള്ളൂ മഴയൊക്കെ ഇഷ്ടമൊക്കെ തന്നെ കൊഴപ്പൊന്നുമില്ല മഴ പെയ്യണല്ലോ അല്ലെങ്കിൽ പിന്നെ ചൂട് കൂടുതലായി നമ്മളൊക്കെ വെന്തുരുകും മഴയെ ഇഷ്ട അല്ലേ മഴയേ ഇഷ്ട അല്ലേ ഹലോ കേക്കുന്നുണ്ടോ ഹലോ